ആഹ കേൾക്കുന്നുണ്ട് താങ്കൾ പറയൂ
ഒന്നും ഇല്ല നമ്മള് കൂടുതൽ കുറേ സംസാരിച്ചിരുന്നല്ലോ അതിന്റെ ഒരു ഭാ ക്കി എന്നുള്ള നിലക്ക് വിളിച്ചതാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്
അതെ തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്.
ഉം അപ്പൊ നമുക്കറിയാം ഈ ലോകം ഉത്ഭവിച്ചത് മുതൽ തന്നെ മനുഷ്യന്മാര് ഈ സംസാരിച്ചത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ എന്താവുന്നത് അവര് വളരുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ
ആഹ് തീർച്ചയായും തീർച്ചയായും
അതുകൊണ്ട് തന്നെ ഭാഷയുടെ ഒരു ഒരു ഒരു ഭാഷയുടെ ഒരു ആവശ്യകതയെ കുർത്ത് ഒരിക്കലും ആരെയും നമ്മുക്ക് എന്ത് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യോല്ല കാരണം ഭാഷയാണ് മനുഷ്യരെ ഇത്രത്തോളം സംസാരിക്കാൻ പ്രേരിപ്പിച്ചതും സംസാരത്തിന് ഒരു മാനവും അതുപോലെ ഒരു മീനിംങ്ങും ഒക്കെ ഉണ്ടാക്കി കൊട്ത്തത്. ഭാഷയാണെന്ന്ള്ളതിൽ ഒട്ടും തന്നെ
ത് തീർച്ചയായും അപ്പൊ ഞാൻ എന്ത് ഞാനിവിടെ പഠിക്കുന്നെ സ്ഥാപനമുണ്ട്. ഞാ ന്റെ സ്കൂളിൽ ച്ചാല് നാല് ഭാഷയോളം പഠിക്കേണ്ട ഒരു സ്കൂളാണ്.
ഓഹ് വളരെ സംഭവം
ആഹ് അതെ അപ്പോ ഞങ്ങൾക്ക് ഈ ഭാഷയുടെ മഹാത്മ്യം വളരെ രസാണ് കാരണം നമ്മള് ഈ നാല് ഭാഷ വെച്ച് ലോകത്തിന്റെ ഏകദേശ എല്ലാ പാർട്ട്‌ പോയി കഴിഞ്ഞാലും നമുക്ക് ആൾക്കാരോട് സം വദിക്കാൻ കഴിയും. നമുക്ക്ന്നെ ഒരു ഒര് രസാണ്. ഒരു മനുഷ്യന്റെ ഭാഷാർഞ്ഞ അവനോട് സംസാരിക്കാന്ന് വെച്ച് കയിഞ്ഞാ തന്നെ നമ്മ അവ അമ്മ അവന്റെ വികാരങ്ങള് അവന്റെ വർ ത്താനങ്ങള്, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ താങ്കൾ പറയൂ
അത് തീർത്തും ശരിയാണ്. കാര്ണം
അതെതേ
ഭാഷ മഹാനായ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറഞ്ഞതുപോലെ ഒരു ഭാഷ പഠിച്ചാലും ഒരു ചിറക് വെച്ചൂന്നാണ് അപ്പൊ എത്രത്തോളം ഭാഷ നമ്മൾ സാഹിത്യമാക്കുന്നോ അത്രയും ലോകത്തെ വളരാൻ ലോകത്തോളം വളരാനും ലോകത്ത് പാറിപ്പറന്ന് വിദ്യ നുകരാനുമുള്ള ഒരു കയ്വാണ് നമുക്ക് അതു വഴി കിട്ടുന്നതെന്ന് നമ്മളെന്താക്കണം മൻസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഭാഷകൾ പഠിച്ച് ഭാഷകളെ സ്നേഹിച്ച് ഭാഷകളോടൊപ്പം സഹവസിച്ച് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടു പോകാൻ എന്ന് നാം
തീ തീ തീർച്ചായും ഇ ഈ ഭാഷയുടെ കാര്യങ്ങൾ ഫുൾ ചിന്തിക്ക്ണ സമയത്ത് നിങ്ങൾ ഈ ഒന്ന് ആലോയ്ച്ചോക്കു. ഒരു വലിയൊരു സംസ്കാരാണ് നമ്മള് ഓരോരുത്തരും പേറി നടക്കുന്നത്. കാലങ്ങളായിട്ടുള്ള ഒരു സാധ സാധന അല്ലെ. ഇനി നമ്മള് ആലോയ്ച്ചോക്കുമ്പോ മലയാള ഭാഷ എത്ര ങ്ങാനും വർഷങ്ങളായി ഇതിങ്ങനെ ഓരോ ലിപികളും ഓരോ ഓഹ് അക്ഷരങ്ങളൊക്കെ ആയി വരാൻ അല്ലെ തീർച്ചയായിട്ടും അങ്ങൻ തന്നെ അല്ലേ
അതെ ഞാൻ എപ്പളും ആലോയ്ക്കേണ്ട് എങ്ങനേണ് ഈ ഭാഷ തൊട്ങ്ങിയത്? ഒരു ഫോർമാറ്റ് ലാംഗ്വേജ് ഇണ്ടല്ലോ എങ്ങനെ ആയിരിക്കും ഇപ്പ ലിഭി ആക്കുന്നതിനേക്കാൾ കൂടുതല് ഇപ്പ സംസാരിക്കുമ്പോ തന്നെ ആൾക്കാര് എങ്ങനൊയിരിക്കും ഇങ്ങനെ ഒര് ഇതിലേക്ക് എത്തിപ്പെട്ടത് അത് തീർച്ചയായും ഒരു ദൈവികമായിട്ടുള്ള ഒരു കാ സഹായസ്ഥമില്ലാതെ ഇത്രത്തോളം ഭാഷ ലോകത്ത് രൂപീകൃതമാവ എന്നുള്ളത് ഒരിക്കലും എന്തല്ല സാധ്യമല്ല. അ സാധ്യമായ ഒരു കാര്യമാണ്.
തീർച്ചയായും ഇപ്പൊ ഞാൻ പലപ്പോഴും ആലോയ്ക്കാറുണ്ട് എന്തറിയോ ഇപ്പോ രണ്ട് ഭാഷകള് തമ്മില് യോജിക്കണ സലങ്ങളില്ലേ. എങ്ങനെയാണ് അത് മുറിഞ്ഞു പോകുന്നെ ലോകത്ത് മനുഷന്മാരെ വീടുകള് ന്ന് വെച്ചാല് ഒരു വീട് വീട് വീട് വീടാന്തരം ഇങ്ങനെ അടു ത്തടുത്ത് പോവാണ് പക്ഷെ അത് കഴിഞ്ഞാലും അവർക്കിടയിലും ഭാഷകൾക്ക് വ്യത്യാസം വര്ന്നില്ലേ എങ്ങനെ പോ ഈ ഭാഷകള് മാറി വര്ന്നെ എന്നുള്ള ഞാൻ ആലോയ്ക്ക്ണെ
അത് തീർത്തും വളരെ മികച്ചൊരു ചിന്താണ് കാര്ണം പണ്ട് പറയാനുണ്ട് പണ്ടെല്ലാം ഒറ്റ ഭാഷായിരുന്നു. ഈ ഒരു ഭാഷ ഷ, വിഭജിച്ചിട്ടാണ് പല ഭാഷയും ലേക്ക് മളന്നെ. അപ്പോ ഉദാഹരണമായി പറയുന്നത് കേൾക്കാറുണ്ട് ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ ഫാദർന്ന് പറയുമ്പോം അല്ലെങ്കിൽ. ഇംഗ്ലീഷിൽ ഫാദർ അതുപോലെ തന്നെ പിതാവ്, അബ് അല്ലെങ്കിൽ ഉമ്മയുടെ വേട് നോക്കിയാ മതി ഉമ്മ. ഉമ്മ്, അമ്മ അതുപോലെ തന്നെ മദർ. അല്ലെങ്ക ഒരു മാ ഒരു മാമയ അതേപോലെഈ ജെർമ്മെല്ല് മൂത്ത അപ്പം ആ, ഒര്, ഒര് ലാംഗ്വേജ് ആയിരുന്നു എന്ന് വേണം നമ്മള് കരുതാൻ. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ. മനുഷ്യന്മാർ ഏർപ്പെട്ട സംസ്കാരങ്ങൾ ഓർത്തെ ജീവിത ശൈലി ഇതൊക്കെ അത് കാരണം അതുപോലെ തന്നെ സ്ഥലങ്ങളുടെ വൈവിധ്യങ്ങളക്കെ ആയി ക്കാം പലപ്പോഴും ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
തീർച്ച മാത്രല്ല നമ്മള് ഇപ്പോ സ്കൂളിലെ സാധാരണ ഇങ്ങനെ ഒരു ടാസ്ക് ചെയ്യിപ്പിക്കാറുണ്ട്. കുട്ട്യോള നെരത്തി, നെരത്തി ലൈന്, ലൈനായി നിർത്തിയിട്ട് ത് മുമ്പിള്ള ആള് ഒരു കാര്യം പറയും അത് ഞാ പറഞ്ഞ്, പറഞ്ഞ് അവസാന ത്ത ആളിലേക്ക് എന്താ എത്ത്ണെന്നുള്ളത് ചിലപ്പോം നമ്മള് നിന്റെ പേരെന്താ ചോയിച്ചു കഴിഞ്ഞാ അയാള് ഇതേ സാധനം കൈമാറി, കൈമാറി അവസാനത്തെ ആള്ത്തേക്ക് എത്തുമ്പോ വിച്ചാലും ചെലപ്പം സാനം മാറീട്ടുണ്ടാവും. അല്ലെ, അല്ലെ അപ്പൊ ഇതേപോല തന്നെ ഒരു ജോഗ്രഫിക്കലി ഒരുഭൂ, ഭൗമികമായി നോക്കുമ്പോള്ള ആൾക്കാരടുത്ത് ഞമ്മള് ഒരു പു പുസ്തകത്തിന്, പുസ്തകംന്ന് പറയെങ്ക ഒ മാറി, മാറി ആ ലാസ്റ്റ് എത്തണ സമയത്ത് ചെറിയ മാറ്റങ്ങൾ വന്നിരുട്ടുണ്ടാവും അല്ലെ?
അതെ.
ഈ ഒരു പ്രക്രിയ പോലെ ഒരു പെട്ടെന്നുള്ളൊരു മാറ്റമല്ല ഞാൻക്ക് മനസ്സിലാക്കിയെടുത്താണ് സംഭവിക്കുന്നത് ഒരു ഇപ്പൊ കാസർകോട് ഭാഗങ്ങളിലൊക്കെ ഒരു സപ്തഭാഷ സംഗമ ഭൂമിയാണ്. കാരണം അത്രത്തോളം ഭാഷ വൈവിധ്യങ്ങള് വര്ആണ് അപ്പൊ അതുകൊണ്ട് അത്രയും ഭാഷ സംസാരിക്കണ ആൾക്കാര് വെര്ണെ.
ഉം അത് ശെരിയാണ്. പോലെന്നെ ഇനിക്കേറ്റോം ഇഷ്ടപ്പെട്ട സംസാരിക്കാനൊക്കെ ഏറ്റോം ഇഷ്ടപ്പെട്ടെ മലയാളം നമ്മള മാതൃഭാഷ തന്നാണ്. കാരണം മാതൃഭാഷയോളം മധുരമുള്ളൊരു ഭാഷ വേറെ എന്തൊക്കെ വറഞ്ഞാലും വേറെ ഉള്ളതായിട്ട് ആ അസപ്റ്റിയാൻ കഴിയൂല. കാരണം ഞമ്മൾ ജനിച്ച്. ഞമ്മൾ ആദ്യമായിട്ട് സംസ, സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ സംസാരിക്കുന്ന ഒരു ഭാഷ അതുപോലെ ന്നെ എന്റെ മാതൃഭാഷയായ മലയാളം. താങ്കളുടെ പോലെ തന്നെ അതിനൊരു കൂടുതലായിട്ടുള്ളൊരു മനോഹാരിത കൂടുതലായി ട്ടൊരു, ഒരു വശ്യത ള്ള പോലെ എപ്പളും അനുഭവപ്പെടാറുണ്ട്. മറ്റേത് ഭാഷ പ്പ ഞാന് എനിക്കന്നെ പേഴ്സണലി ഏകദേശം പ ത്തോളം ഭാഗത്ത് ഞാന് ന്റെ ബിസിനസ്സ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പഠിച്ചിച്ചുണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എത്രപടി ച്ചാലും മലയാളത്തിൽ ഞമ്മൾ ചെയ്യുമ്പോള്ള ആ ഒരു, ഒരു ഒരു വൃത്തി അതുപോലെന്നെ ഒരു വെടിപ്പൊക്കെണ്ടല്ലോ. ആ ഒരു മറ്റു ഒരു ഭാഷയിലും എനിക്ക് ഒരിക്കലും നേടാൻ കഴിഞ്ഞില്ല. അയിന്റൊരു രു, ഒരു മാധുര്യം വേറൊന്നിലു എനിക്ക്
മാ മാത്രല്ല നി നിങ്ങളൊന്ന് ആലോയിച്ചു മ്പോ മലയാള ഭാഷയുടെ പ്രത്യേകത ച്ചാൽ മലയാളത്തിലുള്ള അക്ഷരങ്ങള് നമ്മള് മലയാളം പഠിച്ച ആള്ക്ക് വേറെ ഏത് ഭാഷ പ്പോ ഉർുദു ആയി കയിഞ്ഞാലും അറബി ആയി കെയ്ഞ്ഞാ അതിലുള്ള ള്ളാ കള് വ എല്ലാ വേഡും നമ്മൾക്ക് കൃത്യമായി രീതിയിൽ സംസാരിക്കാൻ സാധിക്കും ന്ന്ള്ളതാണ്. അതിന് മലയാളത്തിന്റെ പ്രത്യേകത ഇപ്പൊ ഞാന് മനസ്സിലാക്കാണ് ഇപ്പോ ഇംഗ്ലീഷാണ് ണെ ഞമ്മള ഇന്ത്യയിലെ നോറത്തിന്ത്യൻസ് ഇംഗ്ലീഷ് സംസാരിക്കുന്നേകാത്തിലും കൂടുതലും ഇംഗ്ലീഷുകാര് സംസാരിക്കുന്ന ആ സ്ലാംഗിലന്നെ നമ്മള് മലയാളികൾക്ക് സംസാരിക്കാൻ സാധിക്കും അത് മലയാള ഭാഷയുടെ പ്രത്യേകര്യ മനസ്സിലാക്കാണ്
മലയാള ഭാഷയുടെ ലിപികളെ എന്റെ നോർത്തിന്ത്യൻ സുഹൃത്തുക്കൾ പറയാറുണ്ട് ജിലേബി ഉണ്ടാ കുന്നത്പോലെയാണ് കാരണം കൊറച്ച് വളഞ്ഞും തിരിഞ്ഞും ള്ള ലിപികളാണല്ലോ പക്ഷെ അതിലും അമ്മള എന്താകണ്ട ഒരു രസം കണ്ടെത്തിണ്ട് പക്ഷെ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസംപലെ മറ്റ റ്റ്ള്ള കാര്യങ്ങളൊക്കെ മലയാള സംസ്ഥാനം ഏതൊരു പോലെ ജന്മന കിട്ടുമെങ്കിലും മലയാള മേ അതുപോലെ തന്നെ ലിപികളൊക്കെ പഠിപ്പിക്കുന്നതിൽ നമ്മുടെ സ് സ്കൂൾ സംവിധാനം വിദ്യാഭ്യാസ സംവിധാനം ഒക്കെ വളരെ പിന്നോ ക്കം പോയിന്നുള്ളത് വളരെ ആശ ശങ്കാജനകമായ ഒര് അവസ്ഥയാണ് അതൊക്കെ കൃത്യമായ രീതിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പും മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ നിലനിർത്തി കൊണ്ടു പോയാലേ നമ്മള മലയാള ഭാഷക്ക് കൂടുതൽ എന്താവുകയുള്ളൂ ഒരു ജീവിതം അത്പോലെന്നെ ഒരു ഒരു ലൈഫ്ണ്ടാവുള്ളൂന്ന് എന്താണ് ഞാന് ഇവിടെ എങ്ങനെ സൂചിപ്പിക്കാന് ആര് ആഗ്രഹിക്ക
തീ തീർച്ചയായും മാത്രല്ല അതോട് കൂടി എനിക്ക് ചേർത്ത് പറയാനുള്ളത് എന്ത വെച്ചാല് ഇപ്പോ ഹ് സോഷ്യ സാമൂഹ്യ വ്യവസ്ഥയിൽ പറയലുണ്ട് ചെല സാമൂഹിമകമായ നിയമങ്ങള് നമ്മൾ അറിയാതെ പിന്തുടരാണ് അതില് പെട്ട ഒന്നാണ് ഇപ്പോ ഭാഷ അപ്പൊ ഞാനും നീയൊക്കെ മലയാളികള നമ്മള് മലയാളം സംസാരിക്കുന്ന ആളുകളാണ് ഓ മലയാളത്തിന്റെ ഒരു ഗ്രാമർ സാധനങ്ങള് നമ്മളറിയാതെ തന്നെ നമ്മള് ചിയ്യണില്ലേ
ഉം ഉം
പ്പ ഞമ്മക്ക് കൃത്യയിട്ട് മ മലയാളത്തിന് ഗ്രാമർ അറിയില്ല പക്ഷെ നമ്മള് ഗ്രാമറ് നമ്മള് സംസാരിക്കുന്നതില് ഗ്രാമറ്റിക്കായിട്ട് തെറ്റൂല്ല അത് ചിന്തിച്ചിട്ടില്ലേ നിങ്ങള് ആതെ അതെ ജന്മന നമ്മള് പുലർത്തി പോരേണ്ട കുറെ നിയമങ്ങളാണ് അതൊക്കെ
മ് അത് അതുപോലെ തന്നെ ഇപ്പ ഭാഷകൾ കുറിച്ച് പറയുമ്പോം കൊറെ ഭാഷകൾ ഇപ്പ അന്ദമാൻ നിക്കോബാർലുള്ള അന്ദമാൻ നിക്കോബാറ് ഒരുപാട് സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും നാടായിരുന്നു പക്ഷെ വളരെ നിർഭാഗ്യവശാൽ ഇന്ന് അവിടെയുള്ള കൊറെ ന്യൂനപക്ഷ ക്ഷെ ഭാഷകൾ നശിച്ചു കൊണ്ടിരിക്കന്നാണ് സംഭവിക്കുണത് ഒരു ഭാഷ നശിക്കയാണെങ്കിൽ അവിടെ നശിക്കുന്നത് ആ ഭാഷയോ അല്ലെങ്കില് അതിലെ ലിപികളോ കൃതികളോ മാത്രായി അവിടെ ഒരു സംസ്കാരം കൂടിയാണ് നശിക്കുന്നത് അതൊണ്ട്ന്നെ നമ്മട ഭരണഘടനെയ അ ഒക്കെ ഓഫർ ചെയ്യുന്നത് പോലെ ന്യൂനപക്ഷം ഭാഷകളെ എന്താക്കണ് സംരക്ഷിക്ക പെടേണ്ടതിന്റെ അനിവാര്യത ദിവസ വംന്തോറ എന്താണ് ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ഉം
കാരണം ആ ഈ ഒരു ഭാഷക്ക അനുസരിച്ച് ആളുകളുടെ പെരുമാറ്റങ്ങളും ആവരുടെ വസ്ത്രധാരണ രീതിയെ ക്ക വ്യത്യാസം ഉണ്ടാവും ഇപ്പൊ മനുഷ്യന്മാരിപ്പോ ഇപ്പൊ ഒരാള് മലയാളി അവരോട് കൂടി ഇപ്പൊ മുണ്ടുടുക്കാനും മലയാളത്തിലുള്ള കൊറെ കാര്യങ്ങൾ അവര് ശീലിച്ചു പോവുവാണ് അപ്പൊ നമ്മള് അപ്പോ സംഭവിക്കുന്നത് മലയാള സം സമ്പര് എന്നരു സംസ്കാരം വളരെ ഉണ്ട് പക്ഷെ അതിലൊ അപ്പറം അവന്റെ ആദ്യത്തെ സംസ്കാരം അവന് വിടുന്നതോടു കൂടി അതിനുള്ള ആളുകൾ കുറയാണ് അല്ലേ
അതെ ശരിയാ
തീർച്ചയായും അപ്പോ
ഇത്തരം ഭാഷകളെ കൺസ് ഭാഷകളെ സം സംരക്ഷിക്കാനുള്ള കാര്യങ്ങള് ഉണ്ടാക്കണം നമ്മളെ നമ്മക്ക് ആസൂത്രണം ചെയ്യേണ്ടത്ണ്ട് കാരണം അതുപോലെ വിവിധ എല്ലാ ഭാഷകളിലെയും സാഹിത്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ഭാഷകളും കയ്യുന്നതും പഠ പഠിച്ച് സ്വായത്തമാക്കാനുള്ളൊരു കയ്വൊ ര് ആർജി ച്ചെടുക്കേണ്ടത് ഇന്നത്തെ കാലത്തെന്നെ കൂടുതലെന്താണ് കാരണം ഇന്നത്തെ കാലത്ത് അതൊക്കെ പഠിക്കാനും കൂടുതൽ എളുപ്പമാണ് ന്നാണ് ഞാനെന്താക്ക്ണത് മനസ്സിലാ
അതെ അതെ അതെ അ തന്നെണ് ക നമ്മള് കാര്യങ്ങള് കൃത്യമായ രീതിയിൽ കാരണം എ ഐ ടൂൾസുകളായി കയ്ഞ്ഞാലും പിന്നെ മൊബൈലായി കയ്ഞ്ഞാലും വേറെ കൊറെ സൗകര്യങ്ങള് നമുക്കുണ്ട് ത് ത് തീർച്ചയായും നമ്മളെല്ലാവരും കൃത്യമായ രീതില് ഭാഷകള് പഠിച്ച് ധാരാളം ഭാഷകൾ സ്വായത്തമാക്കണം അയെ ക്കി കയ്ഞ്ഞാൽ നമുക്ക് ധാരാളം നാട്ടിലേക്ക് സം സഞ്ചരിച്ചവരുടെ സംസ്കരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു
അതെ അതെ അ നമുക്ക്ന്നാലീ വിഷയ ത്തിനെ കുറിച്ച് നമ്മളിനിയും സംസാരിക്കേണ്ടതുണ്ട് നമുക്ക് പിന്നെ
അതെ പിന്നെ നേരിട്ട് കാണുന്ന സമയത്ത് സംസാരിക്കാ ഓക്കെ